ഓക്കെ എന്തൊക്കെയുണ്ട് ആ കേക്കാൻ പറ്റുന്നുണ്ട് പറയൂ എന്തൊക്കെയുണ്ട്
ഇവിടെ ഭയങ്കര മഴ
ഇവിടെ നല്ല വെയിലാണല്ലേ ആ ഇവിടെ നല്ല വെയിലാണേ
ഇവിടെ ഇവിടെ ഇപ്പ ഒരു പത്തിരുപത് മിനിറ്റ് റ്റായി
മഴ പെയ്യാ ആ ഇവിടെ നല്ല വെയിലാണ് എന്നാല് ഇന്നലൊക്കെ ന നല്ല മഴ ആയിരുന്നു
ആ ഇന്നലെ ഇവിടെ ചെറിയ മഴ ഉണ്ടായിരുന്നു
ആണോ മഴ ആവുമ്പോ നല്ല രസ രസാണല്ലോ മഴ കാണാനും നല്ല രസ മഴത്തിറങ്ങാനും നല്ല രസണല്ലോ ആ് അതാണ്പ്രശ്നം തിരുമ്പിയ തന്നെ ഉണ്ടാവും അങ്ങട്ടെടുത്തിടെ ഇങ്ങിട്ട് അങ്ങനെ തന്നെ നൂറ് വ ഉണ്ടാവു ആ തിരുമ്പേന്റെ അതാണ് പിന്നെ മയത്തെങ്ങട്ടേങ്കിലും യാത്ര പോവാറുണ്ടോ എങ്ങനെ
മഴയത്ത് ഒറ്റക്ക മക്കളെ കൊച്ചുങ്ങെക്ക കൊണ്ട് എങ്ങനെ പോണത്
ല്ലേ അതേപോലെ തന്നെ മെനിയന്നും മാഴ പൈതിനിയല്ലോ നല്ല മഴ പെയ്തിയില്ലായിരുന്നു മിനിയാന്ന് അത് പോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ എന്താണ് ബന്ധു വീട്ടിൽ പോകാനും വേണ്ടിട്ട് ട്ട് നിന്നതെനി അപ്പൊ നല്ല മഴ പെയ്തു അപ്പൊ ബന്ധ വീട്ടിന്റെ അവിടെ തന്നെ ഒരു കടലുണ്ട അവിടെ അപ്പൊ അങ്ങനെ ഞങ്ങളെ എന്ത് ചെയ്ത് ആദ്യം ഞങ്ങൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോ അവിടെ നല്ലോണം വെള്ളം
ആ
വെള്ളം നിഞ്ഞിട്ടുണ്ടല്ലോ നമ്മള് ഞങ്ങിങ്ങനെ നമ്മള ഇങ്ങനെ പോയ ഫോട്ടോ ഒക്കെ എടുക്കല്ലോ അങ്ങനെ ഫോട്ടോ അങ്ങനെ വീഡിയോ ഒക്കെ എടു കല്ലോ അപ്പൊ അങ്ങനെ എടുക്കുമ്പോ എന്ത് ചെയ്ത് അവിടെ പാറക്കെട്ടുകളൾണുള്ളത് അപ്പൊ ഈ പാറക്കെട്ട ഇല്ലേ വെള്ളം മേലോട്ട് പൊന്തിയിട്ട് ഞങ്ങളെ മേലൊ ഒന്നാകന്നെ- നഞ്ഞു ഞങ്ങൾ ബന്ധു വീട്ട്ക്ക് ക്കാ പോണേ ഞങ്ങൾ ഫുൾ നനഞ്ഞു അറിയണ്ട് ലാസ്റ്റ് ഞങ്ങൾ എന്ത്ചെയ്ത് നല്ലോണം നനഞ്ഞ് പിന്നെ അവിടെ കൊറച്ചുെ നിന്ന് അത്ങ്ങനെ നമ്മുടെ മേത്തക്ക ഇങ്ങനെ ഈ തിര പൊന്തിയിട്ട് അങ്ങോട്ട് വര ഈ പ്ലാസ്റ്റിക് കുട്ടികളൊക്കെന്നെ നമ്മളെ മേലക്കൂടി അങ്ങട്ട പോണി നല്ല രസായിരുന്നു ആഹ് പ്രിയ എല്ലായിരുന്നൊ അമ്മാരി മഴയല്ലേ പെയ്തത് എല്ലം വെള്ളം ക്കൊഴിക്കിട്ടുണ്ടല്ലോ കാണാൻ തന്നൊരു നല്ല രസം ഞാനീ കുറെ വട്ടം അതില് അവിടെ പോയി ടുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനത്തെൊരു ഇത് എനിക്ക് ഇതുവരെ അനു അനുഭവപ്പെട്ടിട്ടില്ല നല്ല രസ തന്നെ ഞങ്ങള് പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് അങ്ങനെ ബന്ധുവീട്ടിൽ പോയത ആകെ നനഞ്ഞിട്ടാണ് പോയത്. പുള്ള് നെനഞ്ഞിട്ടാണ് പോയത് അവിടെ ബന്ധുവീട്ടിൽ ആകെ നമക്
നമ്മളാ ഇട്ട ഡ്രസ്സൊക്കെ നെനഞ്ഞാ പിന്നെവിടുന്ന് നിക്കാണ്ടി തോന്നൂലല്ലേ ല്ലോ വേം വീട്ടിലെത്തണം എന്നുള്ള ഒറ്റ ത്തേനി നമ്മള രണ്ട് അഞ്ച് മിനിറ്റ് അത്രയും നന്നിട്ട് ട്ടുള്ളൂ അവിടെ നിന്ന് അവിടെന്നെ പറഞ്ഞ് നിങ്ങള് വന്നപ്പം തന്നെ പോവുആണോന്ന് അപ്പൊയെ പറഞ്ഞ് ഞങ്ങളെ കോലം കണ്ട നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഒന്നാകെ വെള്ളാണ് ഇരിക്കാനും പറ്റൂല നമ്മള് പിന്നെ വേറെ നമ്മള് നിക്കണോടത്തൊക്കെ നമ്മളെ ഡ്രസ്സമെന്ന് ഇങ്ങനെ വെള്ള ഇറ്റ് കാരണം അത്രയും നനഞ്ണ് നല്ല രസായിരുന്നു അങ്ങനെ മയത്ത് ഇങ്ങനെ പോവാന് ഞാൻ പറയാ ഇത്രേം കുട്ടികളിപ്പ ഇങ്ങനെ മഴയത്തിങ്ങനെ റീൽസിനും ഇതിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഏ കോട്ടോക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകന്ന് പാടത്തൊക്കെ ആയിട്ട്. നല്ല രസ ചണക്ക് കാണുമ്പോ നല്ല രസാണല്ലോ
ആ അത് അതെ അതെ റീം റീൽസൊക്കെ ചെയ്യോ
റീൽസ് ചെയ്യ ഞങ്ങള് റീൽസ് അങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ടില്ല പക്ഷെ എടുക്കാറുണ്ട് പക്ഷെ അങ്ങനെ അങ്ങോട്ട് അക്കൗണ്ട് ഒന്നുല്ല അങ്ങനെങ്ങട്ട് ഇതാക്കാന് നമ്മള് ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കാന് അങ്ങനെ ഇതക്കെ എങ്ങനെതാക്കാനും വേണ്ട ട്ടെടുക്ക ആ അങ്ങനെയൊക്കെയാണ് പക്ഷെ ഞങ്ങള് ഇതേപോലെ തന്നെ മഴ പെയ്തപ്പം അതിന്റെ തലേ ദിവസം നല്ല മഴ ആയീനല്ലോ അപ്പൊ അങ്ങന മഴ പെയ്തപ്പോ ഞങ്ങളിങ്ങനെ എന്താ പാടത്ത്ക്ക് പോയി പാടത്ത് പോയപ്പം അവിടെ എത്രയാ കുട്ടികള് റീൽ സ് എടുക്കാൻ വന്നിട്ടുണ്ട് അറിയോ ഇതേപോൽ തന്നെ അവരിങ്ങനെ മഴയത്ത് ആഹ് പാടത്തൊക്കെ നല്ല രസം മ പ പാടത്തിന്റെ രാ രണ്ടു ഭാഗം പാടത്ത് നടൂ കൂടെയാ റോഡ് റോഡ് പോലത്തൊര്ത് അപ്പം നല്ല ഭംഗിയാണല്ലോ ഇപ്പം നല്ല പച്ച കളറായിട്ട് രണ്ടു ഭാഗം പച്ചെ ചില പാടത്തിന്റെ നടൂ കൂ ട്യ ഒരു വരമ്പ് പോലെയൊക്കെ ഇണ്ടായിരുന്നു അങ്ങനെയാണ് ഉം നല്ല രസായിരുന്നു നല്ല കാണാനും നല്ല ഭംഗിയാണ് ഞമ്മക്ക് എൻ ജോയ് ചെയ്യാനും നല്ല രസാണ് പ്രത്യേകിച്ച് മഴയൊക്കെ വ ന്നാല് അതേപോലെ കൊറേ കുട്ടികള് അങ്ങനെ വന്നവരുണ്ടിട്ടൊക്കെ അന്നിട്ട് നമ്മളോടൊക്കെ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ വേറൊരു അതേപോലെ തന്നെ ഒരു ആഹ് വേറെ രണ്ടാൾ ക്കാര് വന്നിന് അപ്പൊ അവര് നമ്മളോട് ചോദിച്ച് റീൽസ് എടുക്കാണോ ഇങ്ങക്ക്‌ ഇങ്ങനെ ചാനൽ ഉണ്ടോ ഇതൊക്കെല്ലെ ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞങ്ങള് പറഞ്ഞ് വെറുതെ അങ്ങനെ എടുക്കാണ് അല്ലാതെ ചാനൽ ഒന്നും ഇണ്ടായിട്ടല്ല ന്നൊക്കെ പറഞ്ഞ് ഉം നിങ്ങളിങ്ങനെ എങ്ങ ഇൻസ്റ്റേലൊന്നും ഇതൊന്നും ഇല്ല്യ ആഹ് അങ്ങനെ ഒരു ആ ക്റ്റീവ് ആഹ് അങ്ങനതൊന്നില്ല നമ്മള് വെറുതെ ഒന്ന് റീൽസ് കാണും അല്ലാണ്ട് ത്തൊന്നും ഇല്ല്യാ
ആഹ് പോസ്റ്റിടെം ഒന്നുല്ല
ആഹ് അങ്ങനെ പോസ്റ്റ്ടല് അങ്ങനെ ഒന്നൂല്ല പക്ഷെ ഇങ്ങനെ ഈ മയ ത്ത് എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണ് പിന്നെ ആഹ് ഇങ്ങളെ ഇങ്ങനെ എഹ് ഒ പോവാണെങ്കിൽ കൊഹ്‌ എല്ലാരും കൂട്ടിട്ട് പോവേണ്ടി വരൂല്ലേ ഇപ്പൊ ഒറ്റക്ക് പോ ആദ്യോക്കെ ക്കെ ഒറ്റക്ക് പോയാ ല്ണ്ടായിരുന്നൊ എങ്ങനെ മയത്ത് എങ്ങനെങ്കിലും യാത്ര ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടാണോ എങ്ങനേണ് ആ ഇണ്ട്ല്ലേ അഹ് അതൊക്കെ ഒരു കാലത്ത് ഇനിപ്പോ അങ്ങനെ പോവ നമ്മളാ പോയ മാതിരി പോകാനൊന്നും കഴിയൂല ലല്ലോ ഒറ്റക്കൊന്നും ഇനിപ്പോ അതൊന്നും പറ്റൂലല്ലോ ഉം പിന്നെ അതേപോലെ തന്നെ ആഹ് നിങ്ങള് ടു ആഹ് ആഹ് ആഹ് അതാണ് വലിയ കൊച്ചുങ്ങളാവണം അല്ല ഇങ്ങളീ ഈ ടൂറ് ഒക്കെ പോവലുണ്ടോ ഏണ്ടേലു ഒക്കെ പോയിട്ടുണ്ടോ എങ്ങനെ ആഹ് ഞങ്ങളിതേ പോലെ തന്നെ ഉ ഊട്ടീല് വയനാട് അങ്ങനെയൊക്കെ പോയിട്ട്ണ്ട് കൊറേ ഏഹ് വയനാടൊക്കെ പോയിട്ട് വയനാട് അപ്പം ചൂര രൽമല ഒക്കെ കാണുമ്പോ നമ്മക്ക് ഒരു ജാതി സങ്കടം വരൂല്ലേ അവിടൊക്കെ എങ്ങനെ കാണുമ്പം ആ അവിടം പോയിട്ട്ണ്ട് ഞാന് ആ ആ വിടെ ഈ സമ്പത്തി ആ പോയിട്ടുണ്ട് അവിടെ ഒരു വട്ടം പോയി ണ്ട് അവിടത് കണ്ടപ്പ ഇപ്പം തന്നെ നമുക്ക് ഭയങ്കരായിട്ട് എന്തോ ഒരു സങ്കടം വന്നിട്ട് ഇപ്പോഴും അങ്ങനെ അങ്ങനെ കിടക്കാണല്ലോ അത് അപ്പൊതെതോര് സങ്കടം വന്ന് ഞങ്ങളിങ്ങനെ അങ്ങട്ടായിട്ട് പോയതല്ല നമ്മളിങ്ങനെ വയനാട് ഇങ്ങനെ പോയി അതേപോൽ തന്നെ കൊറേ അവിടെ ഇങ്ങനെ കൊറേ സ്ഥലങ്ങളൊക്കെ ഇണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കണ്ടു വരും നമ്മള് പിന്നെ വെറുതെ അന്ന് നമ്മളങ്ങനെ അങ്ങനേ അങ്ങനെ പോയതാ അല്ലാണ്ട് ഇതായിട്ട് വന്നല്ലാ ആ സംഭവം ഒക്കെ ഓർക്കുമ്പോ ഈ മയ പെയ്യുമ്പളക്ക അങ്ങനത്തെ അവിടുത്തെ സം സംഭവങ്ങളൊക്കെആണ് നമ്മുടെ മനസിലേക്കാദ്യം വരുന്നത് കൂടുതലും മയ ഉം പ്പഴും പേടിയാണ് എന്തെങ്കിലും പ്രശ്നോണ്ടോ എവിടെ ലൊക്കെ ഇണ്ടാവോ ഇണ്ടാവോന്നുള്ള ആ അങ്ങനെ പേട്യാണ് ഇപ്പം ആ ഭയങ്കര മയയാണ് ഇപ്പം ഇപ്പം മീനൊക്കെ കിട്ടാതായി ഏഹ് കിട്ടണില്ലല്ലോ ഇപ്പ പഴയതൊക്കെ ആണല്ലോ ഇപ്പ അങ്ങനെയാണല്ലോ ഞാൻ ആ ഇറങ്ങാൻ പറ്റൂല അപ്പുറതെ പച്ചക്കറികളൊക്കെ ഏണ് പക്ഷെ ശ്ര അവിടൊക്കെ എങ്ങ എങ്ങനെയാണ് പച്ചക്കറിയാണോ
ഇവിടാ പച്ചക്കറി
ഉം ആ മീന് മീന് ഇനി വാങ്ങുകയാണെങ്കിൽ ഇപ്പം തലേന്നത്തെ മീനേ ഇണ്ടാവുള്ളു അല്ല നിങ്ങളെ ബിരിയാണിക്ക വെക്കാറുണ്ടോ നിങ്ങളൊക്കെ എങ്ങ ബിരിയാണികൾ വെക്കല് പൊരിച്ചിട്ടാണോ വയ്ക്കലേ അല്ലെങ്കിൽ സാധാ ബിരിയാണിയാണോ വെക്കല് എങ്ങനെയാണ് ആ ആ സാധാ പോലായിരിക്കും ചിക്കി പൊരിച്ചത് ഇങ്ങക്ക് വേറൊരു ബിരിയാണില്ലെ എന്ത് തലശ്ശേരി ബിരിയാണിയാ അത് വെക്കാൻ നിക്ക ചിക്കൻ പൊരിച്ചു വെക്കുന്ന ബിരിയാണിയാണെന്ന് തോന്നുന്നു
അതെ അതെ തലശ്ശേ
ആ ദം ബിരിയാണി ഞങ്ങളവിടൊക്കെ വാങ്ങ ആ കിട്ടും പക്ഷെ ഞങ്ങൾ ഞാൻ തിന്നിട്ടുണ്ട് ഭയങ്കര രസാണ് പക്ഷേ അതെപ്പോല ഇണ്ടാക്കിയാലതുപോല ഗുല അതെ ഏ ചെ എങ്ങനെന്നറിയൂല ഉണ്ടാക്കലേ മറ്റേ ബിരിയാണികളൊക്കെ ഞങ്ങൾ ഇതേപോലെ തന്നെ പൊരിച്ചി ട്ടാണ് വെക്കാറ് പൊരിച്ചിട്ടും വെക്കും മത്തി ചേൽക്കും വെക്കും അല്ലിങ്ങള് ബിരിയാണി വെക്കുമ്പോൾ ഏ എന്താണ് നെയ്ച്ചോറായിട്ടാണോ വെക്കല് അല്ലെങ്കിൽ തിളപ്പി ചൂറ്റിട്ടാണോ വെക്കല് എങ്ങനെയാ നിങ്ങള് വെക്കല്
നമ്മള് രണ്ട് രീതിൽ വെക്കും ഒന്ന് വെള്ളത്തിൽ കറക്റ്റ് വെള്ളം വെച്ച്
ആ കറക് വറ്റിച്ചെടുക്കൂലേ ഞങ്ങള് പിന്നെ കൂട് കൂടുതലും പിന്നെ വെള്ളം ത തളപ്പിച്ച് ഊറ്റിട്ടാണ് ഞങ്ങ ള് വെക്കാറ് ഞാ നെയ് ആ വറ്റിച്ചെടുക്കും എനിക്ക് വറ്റിച്ചെട് ആ എനി വറ്റിച്ചിട് ഇട്ടാല് വറ്റിച്ചെട്ത്താല് ചോറ് വേവേറിയ മാതിരിയ തോന്ന
ആണല്ലേ അല്ല അത് ആ അത് മുക്കാ മുക്കാ വേവിലേ അങ്ങനെ വെച്ചാ ഇനിയിപ്പങ്ങനെ തോന്ന്ന്നേങ്കി കുക്കറിൽ ഒറ്റ വിസിലടിച്ചടുത്താ മതി അപ്പ
എട്ത്താ മതില്ലേ കറക്റ്റ് വേവിന് കിട്ടേക്കാരല്ലേ ആ ഏതാണ് ഇങ്ങക്ക് ഏതാണ് എളുപ്പായിട്ട് തോന്നിയത് ഏതാണ് വെക്ക്ന്നത് കുക്കറ്ല് വെക്ക്ന്നതാണ്‌‌ല്ലേ ഞാൻ ഇതുവരെ അങ്ങനെ അങ്ങട്ട് കു കുക്കാറില് വെച്ച് നോക്കിയിട്ടില്ല ബിരിയാണി വെച്ചിട്ടില്ല നെയ്ച്ചോറ് വെച്ച് ട്ടൊക്കെണ്ട് പക്ഷെ ബിരിയാണി വെക് ആ ഒ ആ ആ പിന്നെ പെട്ടെന്നൊക്കെ ഒരാൾ ഗസ്റ്റ്‌ വര് ഞമ്മളെ വീട്ട്ക്ക് വിരുന്ന്ക്കാര് രെങ്കിലും വരാണെങ്കിൽ എള്പ്പത്തിനൊക്കെ പറ്റൂല്ലേ കു റ്ന്ന് വേഗം ആ അരിയിട്ടാണ്ട് നെയ്ച്ചോറ് പോലെ ആക്കിയിട്ട് ആ അപ്പോത്തിന് നമ്മക്ക് ആ നമുക്ക് മസാല റെഡിയാക്കിയെട്ക്കാനൊള്ളൂല്ലേ ഏ ഇങ്ങ്ള് തൈരും മ്മ് നാ തൈര് നാരങ്ങ നീരോക്കെ ഇറ്റിക്കാറുണ്ടാവേ ക്കാരല്ലേ അല്ല ഇങ്ങള് ചിക്കൻ പൊരിക്കുമ്പോൾ അപ്പൊ അതേപോലെ തന്നെ സുറുക്കയും ഇതേപോലെ തന്നെ നാരങ്ങനീര് അങ്ങനെ എന്തെങ്കില്
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഞാൻ ഇല്ല ഇതിന് ബിരിയാണിക്ക് വേണ്ടി ചിക്കൻ പൊരിക്കുമ്പോ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ
മല്ലിപ്പൊടി മല്ലിപ്പൊടി അപ്പൊ മല്ലിപ്പൊടി ഇടൂലേ കുരുമുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടൂലേ അവേ മസാലയ്ക്ക് ഇടൂലല്ലേ ഞങ്ങളവിടെ ഞങ്ങള് മല്ലിപ്പൊടി ഇടും അതേ ത്പോലെ തന്നെ ബിരിയാണി മസാല ഇടും പിന്നെ അ തേപോലെ തന്നെ മുളക്പൊടി മുളക്പൊടി ഇച്ചിരി മുളക് പൊടി കുരുമുളക് പൊടി ഇടും പിന്നെ
ഇല്ല ഞാ ഞാൻ ചിക്കൻ പൊരിക്കുന്നതിലിട്ടേ മോളക്പൊടി ഇടോള്ളു മസാലണ്ടാക്കുമ്പോ മോളക് പൊടി ഇടൂല അപ്പൊ കുരുമുളകാ അധികം ഇടുന്ന
മോളകലേ കുരുമുളക്ന്റും മോളക് പൊടീന്റെ എരിവ് വെവ്വേറെണല്ലോല്ലെ ഒരു രണ്ടും തമ്മി ൽ ഈ മോളക് പൊടി ഇടുമ്പോതന്നെ ഞങ്ങള് കൊറച്ച് മോളക് പൊടി ഇടോള്ളൂ കൂടുതലൊന്നും ഇടൂല പക്ഷെ മോളക് പൊടി കൂടുതലായാതന്നെ അയിന്റോര് കളറിനൊക്ക ഒര് വ്യത്യാ സം വരും ബിരിയാണിന്റെ ബിരിയാണിന്റെ ആ ഒര് കളർ കി കിട്ടൂല നമ്മക്ക് മോളക് പൊടി കൂടുതലായിക്കയി ഞ്ഞാല് ഒരു സമയത്ത് എനിക്ക് അറിയൂലെയ്നി ഇണ്ടാക്കാൻ ഞാൻ എന്ത് ചെയത് മുളകുപൊടി എരിവൊക്കെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ച് ആദ്യായിട്ട് ഇണ്ടാക്കാണ് എവിടെ നോക്കിയിട്ടൊന്നും ഞാൻ ഇന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ഉണ്ടാക്കിയത് ഒന്നാകെ വേറൊരു കളറായി പോയി അങ്ങനെയായി പോയി എന്താചി എന്നിട്ട് അതെ എന്തെയ്യാ എമ്മാതിരി എരുവാറിയോ ആ ബിരിയാണി
ആ ആ ഇപ്പൊ വിളിക്കാട്ടാ ഇപ്പ ഇപ്പൊ
ഓക്കെ ഓക്കെ